ആ എന്തൊക്കെ വർത്താനം ഹലോ.
അലോ.
ആ കേൾക്കണില്ലേ.
ഹലോ
കേക്കണില്ലേ എങ്ങട് കേക്കുണ്ട്.
ഹലോ ഇക്ക് കൊറച്ച് കഴിഞ്ഞിട്ടാണ് കേക്കുള്ളൂ ഈ. ബ്രഞ്ചിന്റെ ഇതുകൊണ്ടേ കൊറച്ച് നേരം കഴിയും കാ ങ്ങനെ നിക്കണം. ഇങ്ങട്ട് എന്തൊക്കെ പാട് സുഖല്ലേ പണിയൊക്കെ കഴിന്നോട?
ആഹ് ഒക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാഹ്.
കഴിഞ്ഞ
ഉളി തിരുമ്പലും ഒക്കെ കഴിഞ്ഞു.
ആ ആ പിന്നെ അതെല്ലാ എട്ക്കാ പോയത് പർഞ്ഞ്ങ്ങള്
ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ.
എന്ത്
ഞാന് താ എനിക്കൊന്നല്ല താത്താന്റെ കുട്ടിക്കെ അത് പ്രസവിച്ചട് ക്കണ് അപ്പ ഓൾക് പിന്നെ പനി ഷുഗറോക്കെ അധികായിട്ട് അപ്പൊ ഓളെ കാൺച്ചാ വേണ്ടീട്ട് ഹോസ്പിറ്റല് ഇവടെ കരിങ്കലത്താണി
ഏ വേറെ എന്തൊക്കെ ഇക്കാന്റൊക്കെ പാട്, മക്കളൊക്കെ പാട് സുഖല്ലേ കൊഴ്പ്പൊന്നുല്ലല്ലോ?
എന്താ ആക്കാം അൽഹംദുലില്ലാ അങ്ങനെ പോണ് ഉണ്ട്. ഉം ഉം ഒക്കെ ലീവല്ലേ മുഹ ലീവ് നോമ്പില്ലേ?
ആഹ് നോമ്പ് ഉണ്ട്, നോമ്പ് ഉണ്ട്, നോമ്പ് ഉണ്ട്.
അന്റെതൊക്കെ കൊറവായോ ആക്സിഡന്റെ അതൊക്കെ
ഏ അതൊക്കെ വേതായി ഇപ്പൊ കൊഴ്പ്പൊന്നുല്ല കൊഴ്പ്പന്ന് പർഞ്ഞാ ചെറേരു കൊഴപ്പൊക്കെണ്ട് മോ തക്ക് ഇങ്ങട് നീരിറങ്ങീട്ട് വേദനയയിറ്റു നമുക്ക് പ ആദ്യത്തെ മാതിരി ആ സ്പീടിലുള്ള പണി എടുക്കാനും. നമ്മള് വെയിലൊണ്ട് എന്തെങ്കിലും പണിയെടുക്ക മിറ്റം അടിച്ചു വാര്യാ അകം അടിച്ചു വാര്യാ അടിച്ച് കും തല പണിയെട്ത്ത മോത്ക്കങ്ങ് നീരർങ്ങും, മോത്ത്തെല്ല് ഇപ്പളും ശെരിയായിട്ടില്ലാന്നു.
ആ ആ അത്പ്പ ഇനി എന്താ ചെയ്യാ
ഇനി എന്ത് ചെയ്യ്ണ് ഉം കൊറേക്കെ ശരിയായില്ലെ കാല് ശെരിയായി മൂക്കിന്റെ എല്ല് ശെരിയായി കണ്ണ് ശരിയായി കണ്ണൊന്നും കാഴ് ഒക്കെ ശെരിയായി. ഇപ്പം മൂക്ക് കവളിന്റെ എല്ലും കൂടെ ഏ
നല്ല പൈസയായില്ലേ?
ആ ഞങ്ങളയ്ന് ഇബടെനി കോഴിക്കോടെനി കോളേജ് ആ ആ ആ ആഹ് നമുക്ക് ഔടെ ആൾക്കാരുണ്ടായീന്നു. ഇനി ഇത് ഓപ്പ്റഷൊക്കെ പ പറിണ്ട്ലേ ഇതിന്റെത് കവിളിന്റെത് ഇങ്ങനെ പർ ഞ്ഞീനി അല്ലാതെ വേറൊരു വേദനന്നെ വേദന അപ്പൊ ഭാഗത്തുക്ക്ക്കെ ഒരാള് ഇന്റെ കുട്ടികളെ പോലും ഇക്ക് കടുപ്പിക്കാൻ പറ്റൂല അവ അറിയാതെ ഒന്ന് കയ്യി എന്തേ ചെയ്താല് ഭയങ്കര വേദനേണ്. ആ പാത്ത്ക്ക് ചെർ എട്ത് ഭാഗം. ആ ഭാഗത്ത്‌ക്ക് ചെരിഞ്ഞ് കെടുക്കാനൊന്നും വെജ് അഥവാ നമ്മളിപ്പോ ഈ പള്ള ഉള്ളപ്പോളൊക്കെ ഈ ചെരിഞ്ഞി കെട്ന്ന് കെട്ന്ന് കെട്ന്നിട്ടെ അങ്ങനെക്കെ ശീലായിറ്റ് ഇപ്പം ആ പാ ത്ത് ചെർഞ്ഞ് കെട്ക്കാനെന്നെ വെജ മലർന്ന് കെട്ത്തം ഒരു കൊഴ്പ്പുല്ലേനി, ഞാനറിയാതെകെട്ക്കും നേരം വെള്ത്തങ്ങട്ട് മാറും. കൊണ്ട് പീങ് ആ ഭാഗം അല്ലെങ്കിൽ ഇപ്പോളും അവിടെ ഒരു കുറങ്ങേട് തന്നെയാണ്. ഭാഗം വീർത്ത്ങ്കാണ്ട് മറ്റേ ഭാഗം വീർപ്പ് കൊർവ് അങ്ങൻ തന്നെയാണ്.
അതെല്ലേ എന്നാ ശ എന്നാ പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ ശെരിയാക്കി കൂടെ.
അതു ഓല് ഇങ്ങനെ വെ സമയം പിടിക്കും അതിന് വേറൊരു മാർഗോ ഇല്ല്യാ. ചൂട് കൊള്ളി ങ്ങനെ ഹോട്ട് ബാഗ് ഹ് മറ്റേ ബാഗില്ലെ അയ്ല് ചൂടുവെള്ള ആക്കീട്ട് പുട്പ്പിക്കും ചൂ ഉരുളിപ്പിക്കും ഐസ് വെക്കാൻ പറഞ്ഞിന്ന കൊറ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊറ ചെയ്ത്ക്ക്ണ് തെറാപ്പി ആയിറ്റൊക്കെ ഓരോന്നും ചെയ്തൊക്കെ ചെയ്ത്ക്ക്ണ് ഇപ്പൊൾ പറഞ്ഞ് പ്പോ ഓലരു നാല് മാസം കണക്കാ നാലും പോയി ആറും പോയി എട്ട് കഴിഞ്ഞു
ആഹ
ന്ന്ട്ട്പ്പ ഉം ഞ്ഞിപ്പ എന്ത് കാട്ട്ണ് ഞ്ഞി ഓപ്പർഷം മാണ്ടിരും ന്നാ
മെഡിക്കൽ കോളേജില് ചെയ്യൂല
അവിടന്ന് അങ്ങനത്തെ കഥൊന്നും പറഞ്ഞ ട്ടില്ല ഒരു ലാസ്റ്റ് അങ്ങനെ വാണ്ടി വരുന്നാ പറ പക്ഷെക്കിന്റെ തലക്കും കൂടെ കുഴപ്പുണ്ടായ കാരണേ
ആഹ ഇപ്പൊ തല തലടതൊക്കെ മാറില്ലേ?
തലന്റെ ഉള്ളത്തെ അവസ്ഥ ഇനിയിപ്പോ ഇനി എംമാറായി സ്കാനിങ് പോല പറയണ്ടത്ത്താലേ നമുക്ക്റിയുള്ളൂ
ഉം ഉം കെട്ടിയന്റെ അവസ്ഥ എന്താ?
ഏ കിട്ടിയോന തന്നെ കൊറച്ച് ച്ചീസം അഡ്മിറ്റ് ഒക്കെയുന്നു എന്താ ച്ചാ തീരെ വെജിയ്ന്
ആഹ ആഹ ഷുഗർുണ്ടോ
ആാകായിട്ട് ആൾക്ക് സോ സോഡിയം, പൊട്ടാസ്യം, തൊക്കെ കുറഞ്ഞ് ഐസിയിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിറ്റ് അങ്ങന ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമു മുട്ടി. ഇ കൊറച്ചൊരു ചെറിയൊരു കുഴപ്പുണ്ടായിന്ന് നമക്കറീലേയ്ന്നു ഈ ഭാഗയ് റ്റ് ഹൃദയത്തിന്റെ ഇടിപ്പും സ്റ്റെക്ക് ആവ നിക്കാണ്. നേരത്ത് മാത്രല്ല ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത് ചിലപ്പോം മൂന്ന് ഇതാവും അതിന് വേണ്ടിട്ട് ഇപ്പോ വലിയ അസ്റ്റ ഒരു മെഷീനോക്കെ വെച്ചീനു നെഞ്ഞത്ത്. അതൊക്കെ നടത്തി കൊറേ നടത്തിപ്പോളും ഗുക കൊടക്കുണ്ട് ഗുളികമ്മേ ഇങ്ങനെ പൊയ്ക്കോ കൊടുക്ക അങ്ങനെ പോയി ട്ടെ ഇഞ്ഞിപ്പൊ ഒരു മാസത്തിന ഉളിക തന്നിട്ടുണ്ട് ഷുഗർ ഉണ്ട് പ്രഷർണ്ട് പ്രഷർ ആൾക്കണ്ടായി നീലന്നെ ഈ പ്രഷർ ആൺ ഏറി ആൾക്ക് മൊ പുറം വേദന നല്ല കൈവേദനേം നമ്മക്ക് തറീലേയ്ന്
ഏ അയിന് എത്രഅയ്ക്ക്ണ് എപ്പേ
ഓൾക്ക് ഏഴു വയസ്
ആഹ
വയസ്സൊക്കെ ഏഴ് അയക്കുണു പക്ഷെ കൊഞ്ചല് കൂടുതല.
അത് ശരി സ്കൂള് ചേർത്തിട്ടയ്യെന്നു
സ്കൂളുണ്ടേയ് ഒന്നിലാണ് ഒന്നാം ക്ലാസ്സിലാണ് മദ്രാസില് രണ്ടില്
ആഹ് ആഹ എന്തായാലും മക്കള് ഇത അവിടെ ഇന്ന് ആർക്കും ഒന്നും ഇല്ല്യല്ലോ എല്ലാരും അത അവ്ടെ കെട്ക്ക്ണ് ഏട്ടനേറ്റ കോൾ കാണ്നുണ്ട് തോണ്നു എടുക്കണ ഏട്ടനേന്റെ പോണ് കാണണ്ട്ന്ന് തോന്നുന്നു
ആ മൂന്നുട്ടികളോ ആല്ലോ
നാലാമത്തെങ്ങനെ മരിച്ച്
അത് കൊറച്ചു മുന്നെ അങ്ങനൊരു സംഭവണ്ടയ്ക്ക്ണ് ര രണ്ടൊല്ലായി ആ രണ്ട് കൊല്ലാവ്ണ് നിങ്ങളതാ നിങ്ങള അറിഞ്ഞ വയസ്സയില്ല പ്രസവിച്ചേക്ക്
ആഹ് പ്രസവിച്ച ഉടനെ
ആഹ്
ഉ ഉം അപ്പൊന്തേ എന്തേലുണ്ടർന്നോ ത് ആഹ് ആഹ് ആഹ് സിസേറിയനാ
എന്ത്
പ്രസവങ്ങളൊക്കെ സിസേറിയനേയ്ന്നു
ഏഹ്
സിസേറിയനെര്ന്നോയിച്ച പ്രസവങ്ങളെ ആഹ് അആഹ്
അങ്ങനൊക്കെത്തന്നെ വേറെ പിന്നെ ഇപ്പൊ മൂന്നാളു ആണ് തന്നെ അതു ആണെന്നെ
ആഹ് ആഹ് ആഹ്
പിന്നെ എന്തായി കടങ്ങളൊക്കെ വീടിയേന്നു എന്തായി
ഒന്നും വീടി ബജാജേർ ഇന്നലെ ബജാജേർ ഇന്നലൂടി വിളിച്ചിട്ട് വരാന്നറഞ്ഞതേനു ആ ഇവടെ വന്നിരുന്നു
എന്തിന്റെ കടാണപ്പൊ പെരക്കും വേണ്ടീട്ടെടുത്തതാങ്ങള്
പെരക്കൊന്നല്ല ഇപ്പഴും വാടകക്കെല്ലേ പെരൊന്നു ആയിട്ടില്ലല്ലോ ഇവനെ എന്റെ കെട്ടിയോൻ രണ്ടുമൂന്നാലട്ടം ഗൾഫിലൊന്ന് പോയി ആ പോയിതിനാലൊക്കെ കടം വാങ്ങിട്ടല്ലേ പോണത് പിന്നെ അവിടെ അത് ശരിയാവൂല്ല പിന്നങ്ങട്ട് കുത്തനെ വരു അപ്പൊ കടത്തുക്കുടെ കടാവൂലേ പിന്നെബടെ വന്നിട്ടൊന്ന്ങ്ങ്ട്ട് ലെവലാവോളള്ള ടൈമും ഇപ്പ ഇവടെ നാട്ടിതന്നെ ഇപ്പ ഇവിടെ എന്ത പോയിട്ട് മൂന്നട്ടം പോയിട്ടും തു ല്ലാതെ വന്ന്
ആ ഇല്ലാത്ത പാടാണ് മക്കളെ ചെ ചെക്കനെടുക്കോ പഠിക്കാൻ പോയീന്നിലേങ്ങളെ
ഉ ഓനിപ്പതേപോലെ ഓനൊക്കെന്തിനേലും ഓന് ഓനെ മെക്കാനിക്കൽ എഞ്ചിനീയറിങൊക്കെ പഠിച്ചു കഴിഞ്ഞെറങ്യേതാണ് ന്നിട്ട് പറ്റിയൊരു പണി കിട്ട കിട്ടണൂല്ല പണി കിട്ട്യാതന്നെ ശമ്പളം ഒരു നാനൂറുപ്പ്യങ്ങനൊക്കെ കിട്ടൊള്ളൂ
ആഹ ആൾക്കാർക്ക് കൊടുക്കാൻ വയങ്കര മടിയാണ് വേറെ പെണ്ണിനെന്ത പനിക്ക്ണണ്ട പനിണ്ടായിന്നാവടൊക്കെ
ഓന് ജലവും ജലദോഷൊക്കണ്ട് നലെ ചോമീം ജലദോഷൊക്കെ ആരുന്നു അപ്പൊപിന്നെ ആ ഒരു കുറുമ്പാണേ
ആഹ എന്നാല് ലോട്ത്തുണ്ടി പനിയും മേലും കൈയ്യും വേദനോം
അന്റെ കടങ്ങളൊക്കെന്തായി മറ്റേ ചങ്ങായി പൈസ ഇത് തന്നില്ലല്ലേോ
കടങ്ങളൊക്കങ്ങനെങ്ങനൊക്കായിട്ട് കിടക്കുന്നുണ്ട് അതില് ഇപ്പൊ വേറണ്ട് ങ്ങളൊന്ന് വേ പിന്നെ അൾക്കൊന്ന് വിളിച്ചാ മതിട്ടാ ഞാൻ പറഞ്ഞരന്റ് പിന്നെ അയിന്റെ കഥകളൊക്കെ
ഇഞ് എന്താ വൈകുന്നേരം ഉണ്ടാക്കണ്
ഉന്ന് വൈകുന്നേരം എന്താ ഇന്നലതേപോലെ ഗ്രാമസഭ ഉണ്ടായിരുന്നു അയിനി അപ്പ പോയപ്പോ എന്റെ വീട്ടിലൊന്ന് പോയി അപ്പ അവിടെമ്മ നാലടുത്തു പോയപ്പോ കുറച്ചു പ എടി ഗ്യാസില്ലേ ഒരു മാസം ഗ്യാസ് നിൽക്കനില്ല നാല്പത്തഞ്ച് ദിവസം ആകണ് ഗ്യാസ് കിട്ടണങ്കില് അയില് നല്ല പ്രയാസത്തില ഞങ്ങക്ക് ഇവിടെ വിറക് കത്തിക്കാൻ പറ്റുല അടുപ്പില്ലേ അടുപ്പില്ല ഞങ്ങൾ വാടകയ്ക് അല്ലേ മോളിലാണ്
മോളിലാണ് എങ്കിൽ ആടുപ്പ് ഇണ്ടാവൂലേല്ലേ
ഉം അടുപ്പില്ല അയിനാലു ഇപ്പൊ എടങ്ങാറായിപ്പോ നാല്പ്പത്തഞ്ചദിവസം കൂടുമ്പോഴാണ് ഗ്യാസ് കിട്ടുക ഈ മാസ ഇന്നോ നാളെയോ ഇങ്ങനെ നടക്കണ്ടണ്ട് കുറ്റി കഴിഞ്ഞ എന്താ എന്ത് ചെയ്യുന്നൊരു പുടുത്തം ഇല്ല
എന്താ കാ കാട്ടലെ അപ്പൊ ചോറൊക്കെങ്ങള് തക്കോളം അങ്ങനെ വേവിക്കല കുക്കറിലിട്ട് വെക്കല
ഞ്ഞേ ഞ്ഞേ ചോറ് റൈസ് കുക്കറിൽആയിരുന്നു ഇപ്പൊ കുക്കർ കംപ്ലയിന്റ് ആയപ്പോ സാധാ വലിയൊരു പത്ത് ലിറ്ററിന്റെ കുക്കർ വാങ്ങീട്ട് വെള്ളം ഇട്ട് വച്ചാലേ ഉള്ളു നേരെ വേവുക അങ്ങനത്തെ ഒരു കുക്കർ ഉണ്ടായി
എന്തോ എത്ര ആൾക്ക് വല്യ ആൾക്കാരല്ല തിന്നാന് ഗ്യാസ് മലൊക്കെ നമ്മളൊക്കെ ചോ ഞങ്ങൾ പിന്നേം ചോറൊക്കെ കടുപ്പ തന്നെ ഇടല് ഒന്നും എന്തുണ്ട് ഇറച്ചും ചോറും എന്തായാലും കോയി ആണെങ്കിലും കോയി വരറ്റുകയാണെങ്കിലും ഒക്കെ അടുപ്പ തന്നെ പത്തിരി ചുടുക അങ്ങനത്തൊക്കെ അടുപ്പ തന്നെ
ഞാൻപ്പ ഇതേപോലെ പത്തിരി ഇന്നലേ ഇതേപോലെ പേരെന്നു ചുട്ടിട്ട് കൊണ്ടായി എന്റെ കറി ഇവിടെ ഉണ്ടാക്കി വെച്ചു
ആ
ഇന്ന് പ്പ എന്താ പരിപാടി ആ ഇന്നലെ ഇന്നലെ ഗ്രാമസഭ ഉ ഉണ്ടായിരുന്നു അപ്പ അങ്ങോട്ടീനല പേരെ പോയി അപ്പൊ ഉമ്മാന്റെ അടുത്ത് പോ ഉമ്മ ഏതായാലും കടി ഉണ്ടാക്കണം അല്ലോ
ഞാനേ വിളിക്കട്ടാ ഞാൻ വിളിക്ക എന്റെ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ